ആവോ
കേൾക് കേൾക്കാം കേൾക്കാം ആ അനിയത്തിയെ ഇയ്യോ
അനിയത്തി ഇവിടെ ഉണ്ട്
ആ അവള് പഠിക്കാൻ പോയില്ല
ആ അവളിപ്പം ആ പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഫാഷൻ ഡിസൈനിങ്ങ പഠിക്കാൻ വേണ്ടിയിട്ട് നിക്കുവ
ആ പ്ലസ് ടുവിന് എങ്ങനാ നല്ല മാർക്കുണ്ടോ
ഓ കൊഴപ്പില്ല
ആഹ് ആഹ്
ആഹ് ആഹ്
പിന്നെ വേറെന്തോണ്ട് വിശേഷം ആ മോൻ കൊഴപ്പല്ല ആ മോന് സംസാരത്തിന്റെ ചെറിയ ഇഷ്യൂസുണ്ട് ആ അങ്ങനെ തെറാപ്പി തിളൊക്കെ കൊടുത്തോണ്ടിരിക്കാ
ആ ആ എവിടെയാ
ഇവിടെ തന്ന ഞങ്ങടെ നാട്ടി തന്ന പിന്ന വേറെന്താ
വേറെ ഉച്ചത്തെക്കുള്ള ഫുഡൊക്കെ കൊണ്ടു പോവോ?
ആ കൊണ്ടു പോവും
ആഹ് ആഹ്
പിന്നെ അമ്മെന്ത് യ്യുവ
അമ്മാ ഒരു പെട്രോൾ പമ്പില് ജോലി ചെയ്യുവ
ആഹ് ആഹ് ആഹ്
ആഹ്
പിന്നെ
പിന്നെ
പിന്നെന്താ ഉച്ചത്തേക്കൊക്കെ എന്ത എന്തൊക്കെ ഉണ്ടാക്കി
ചോറ്, തോരൻ, ആ സാമ്പാർ.
ആ മീനൊന്നുല്ല
മീന് വാങ്ങീല ഇന്ന്
ആഹാ
ആഹ്
പിന്നെ
പിന്നെ
വേറെ എന്ത് പറയാനാ നീ പഠിക്കാൻ പോന്ന്ല്ലാ
ഞാനിപ്പോ ആ ഡിഗ്രി കഴിഞ്ഞ് ഡേറ്റ എൻട്രി കോഴ്സ് കഴിഞ്ഞ് ഇനി എവിടെയെങ്കിലും ജോലി നോക്കണം
ആ ആ ഡേറ്റാ എൻട്രി കംപ്ലീറ്റായോ?
ആ ഡേറ്റ എൻട്രി കംപ്ലീറ്റ് ആയി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല
ഓ
ആഹ്.
ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ?
അഹ് ജോലി നോക്കുന്നുണ്ട്.
ആഹ് ഹാ ഹാ. പി എസ് സി നോക്കുന്നില്ല?
പി എസ് സി ക്ക് ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്ലൈ ചെയ്യണം.
ആഹ് ഹാ ഹാ.
ആഹ്.
പിന്നെ? വേറെ? വേറെയെന്താ? എന്താ പറേ?
അതന്നെ, എന്താ പറയാ?
മഴ മഴയുണ്ടോ?
ഓഹ് മഴ ഇന്നലെ നല്ല പോലെ ഉണ്ടായിരുന്നു രാത്രി മഴ. ഇന്നിപ്പം വെറക്കുന്നു. പിന്നെ മഴേടെ കാര്യായോണ്ട് വിശ്വസിക്കാൻ പറ്റൂലേ. എപ്പം പെയ്യും ഈഹ് എപ്പം പെയ്യില്ലാന്ന്.
ആഹ് ഹാ ഹാ.
തുണിയൊക്കെ ഒണങ്ങാനാണ് പാട്.
ഊ ഹ്മ്മ് ഹ്മ്മ്.
അങ്ങോട്ടോ?
ആഹ് ഇവിടെയും മഴയാണ്. ഇന്ന് പക്ഷേ ഇത്തിരി ഒന്ന് ഈഹ് തെളിച്ചൊണ്ട്.
ആഹ് അഹ്.
ഉം. പിന്നെ, വീട്ടിലെ ഗാർഡനൊക്കെ എങ്ങനെ?
പിന്നേ ഇത് പൂക്കളൊക്കെ ഇപ്പൊ മഴയായത് കൊണ്ട് നന്നായിട്ട് തളിർക്കയെക്കെ ചെയ്തിട്ടുണ്ട്.
ആഹ് ഹാ.
അവിടെയോ?
ആഹ് ഇവിടെയും അങ്ങനെന്നെ. നോക്കാനൊന്നും സമയില്ല.
അഹ് അഹ് ആഹ്.
ആഹ്.
നമ്മളീ ഈ പോയി വാങ്ങിക്കണടത്തൊക്കെ നന്നായിട്ട് പൂത്തിരിക്ക്വേ. അത് വീട്ടീക്കൊണ്ട് വെ ക്കുമ്പഴത്തേക്കും അതുപോലെയൊന്നും പൂക്കൂല പെട്ടെന്ന് അങ്ങ് പട്ട് പോണ്.
ആഹ്. അപ്പൊ അതിന്റേതായ വളങ്ങളൊക്കെ ഇടണവായിരിക്കും. അതൊന്നും പറ, അതൊന്നും പറഞ്ഞരത്തില്ലെ അവിടന്ന്?
ഓഹ് പറഞ്ഞെന്നായിരുന്നു, ഞങ്ങളൊരു വളവും വാങ്ങി ഇട്ടായിരുന്നു. പക്ഷെ അത് മുരടിച്ചത്പോലെ നിക്കണ്.
ഉം.
ഉം.
പിന്നെ. അനിയത്തി എന്തെയുവ്വാ ഇപ്പം?
അനിയത്തി ഫേഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടീട്ട് നിക്കാ.
ഇപ്പം വീട്ടിലില്ല?
ആഹ് വീട്ടിലുണ്ട് വീട്ടിലുണ്ട്. അവള് ചെറ്തായിട്ട് തയ്ക്കൊക്കെ ചെയ്യും.
ആഹ് ഹാ ഹാ.
ആഹ്.
ഉം പിന്നെ?
പിന്നെ?
വേറെന്താ?
വേറെ? ഇനി എപ്പളാ തിരിച്ച് വീട്ടിലോട്ട് പോണേ?
തിരിച്ച് ആ ഒരു മണിയക്കെ ആവുമ്പ എറങ്ങും
ഓ ഓ നല്ല ദൂര ഉണ്ടോ അവടെന്ന് വീട്ടിലോട്ട്
ആ ഇത്തിരി ദൂരണ്ട്
ആ ആ ആഹ് പിന്നെ വെക്കേഷന വെക്കേഷനെക്കെ ആയപ്പം മോനേം കൊണ്ട് പൊർത്തൊന്നും പോയില്ല
ആ മോനെയും കൊണ്ട് ആ മഴയൊക്കെ ആയിരുന്നു അല്ലെ അപ്പ അതിന്റേതായ ബുദ്ധിമുട്ടുകള് ഉണ്ടായിരുന്നു എന്നാലും
ആ ആ ആ മോന എങ്ങനെയാ പൊർത്തോട്ട് പോണെക്കെ ഇഷ്ടവാ
ആ മോന് ഇഷ്ട്ടാ
ആ ആഹ്
ഉം ഉം.
പിന്നെ
പിന്നെ എന്താ പറയാ
ആഹ്
ഉം സുഖായിരിക്കുന്നല്ലോ
ഓ സുഗായിരിക്കുന്നു
ആ ഹാ പാചകക്കെ സ്വന്തായിട്ടാണോ അതോ അമ്മയാണോ ഉണ്ടാക്കുന്ന ആ ഹാ അപ്പൊ അമ്മ എല്ലാ ഉണ്ടാക്കി വെച്ചി ട്ടാണോ ജോലിക്ക് പോവുന്നെ
അതെ അതെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോവും
ആഹ്
ഓ ഇപ്പ എല്ലാടത്തും പനിയല്ലേ
ആ അതെ അതെ
ആഹ് വന്നും പോയി വന്നും പോയി ഒക്കെ നിക്കുന്നു
ആ ഹാ ഹ
ഉം
പിന്നെ
പിന്നെ
വേറെന്താ പറയാ
വേറെന്താ